ആഹ് ഓക്കെ
എന്റെ എറ്റെലാേ ഓങ്ങെസ്റ്റിക് ഒള്ളെതായ്ര്ന്നു
അഹ് ആഹ്
പിന്നെ എന്തെല്ലാം സുഖല്ലേ
ആഹ് സുഖം തന്നെ അയ്യോ ഞാനെന്തോ പറയണംന്ന് വെച്ചെല്ലാ മറന്നുപോയി അയ്യോ എന്തോ ഒര് കാര്യം പറയാൻ വന്നാ ആഹ് അല്ല ഇവനേ ഇൻക്കീ കൊച്ച്ള്ളാേണ്ടെ ഇവനിങ്ങെനെ ഒ ഫുൾ ടൈമ് ഇങ്ങെനെ എന്റെ കൂടെ തന്നെണ്ടാവും അപ്പ ഇവനിങ്ങെനെ ഒച്ചേം ബഹളൊക്കെ ആയിട്ട് നടക്കുമ്പോ ആ നമുക്കത് പറ്റൂൽല്ലാെ ആ, ഇപ്പൊ ഇപ്പോയെ എന്റെ കൂടെ കിടന്ന് ഉറങ്ങണള്ളൂ. അപ്പ ഉറങ്ങുന്ന ടൈമില് എനിക്ക് എന്തെങ്കിലും കുറച്ച് കോൾ ചെയ്യാൻ പറ്റുള്ളേ. ആ, അല്ലെങ്കിൽ നമുക്ക് ആ, അതന്നെ അല്ലെങ്കി എപ്പോഴും എന്നിങ്ങനെ കണ്ടൊണ്ടിരിക്കണം. എന്നെ വിളിച്ചോണ്ടിരിക്കണം. അങ്ങനെ അങ്ങനെ പക്ഷെ ആളവിടെന്ന് കളിക്കണങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവനി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. അപ്പൊ ഞാൻ ആരോടും മിണ്ടാനൊന്നും പാടില്ല. ഫോൺ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് കാരണം ഇതില ഇങ്ങനെ സൗണ്ട് വരുലോ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇവനെ റങ്ങാൻ അ, എനിക്ക് വെയിറ്റ് ചെയ്യണം. ഒരു ദിവസത്തിൽ സത്യം പറഞ്ഞാ ഇത് ഫ്രീ ആയിട്ടുള്ളവർക്ക് നല്ല പരിപാടി ആണെങ്കിലും എന്നെ സംബന്ധിച്ച് ജീവിതം സത്യം പറഞ്ഞ ഒരു ദിവസത്തിൽ ഒന്നു ഓ രണ്ടോ മണിക്കൂറെ കിട്ടുള്ളൂ.
ഹ ഹ ഉം ഉ യാത്രയൊക്കെ പോവാറുണ്ടോ? ഇല്ല ഇല്ല ഫാൻ ആ ഫാൻ ഇട്ടിട്ടുണ്ട്.
പെട്ടന്ന് അവിടെ മഴ പെയ്യണാണോന്ന്.
മഴ പക്ഷെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ, നല്ല ഒരു ആ അങ്ങനെ ഒരു മൂടി കെട്ടി കൊറച്ച്ങ്ങോട്ട് വരാൻ പറയലെ.
ആ, അ തന്നെ കൊറച് ഇങ്ങോട്ട് വരാൻ തന്നെ പറയണം. കാരണം ഭയങ്കര ചൂടാന്നെ അതാണ് കഷ്ടം. ഉം.
അത് ശരി രാത്രി പെയ്യണം എന്ന സുഖ.
ആ, സത്യം ഉറങ്ങണ നേരത്ത് പെയ്ത നല്ല സുഖ, ഈ കൊച്ചിനാണെങ്കിൽ ഭയങ്കര ചൂടന്നിട്ട് ഇങ്ങനെ മറ്റേ ടേബിൾ ഫാൻ ഒക്കെ മേടിച്ചു. വെച്ചിട്ടുണ്ട്. മറ്റെ ഫാൻ കൂടാത ടേബിൾ ഉണ്ട്. ടേബിൾ ഫൻ ഉണ്ട്. അപ്പ എന്നിട്ട് അത് ഓൻ ആക്കാൻ പറയും. രാത്രി ഇന്നാലൊക്കെ ഓൻ കിടന്ന് ഉറങ്ങൂ. ഈ ഇത്രയും മഴയൊക്കെ പെയ്തതാണെങ്കിലും അതിന്റെ ഒട്ടും തണപ്പൊന്നുല്ല. രണ്ടു ദിവസം വെയില് വന്നാ പെട്ടന്ന് അങ്ങ് ചൂടാവും.
അതെ, ആ ഇത്. ഇന്നലൊക്കെ ചൂടുണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ മമ്മി രാവിലെ അവിടുന്ന് മൂന്ന് മണിയായി ഇപ്പൾ നല്ല ഇടിയും. മമ്മി ഞെട്ടി എന്നൊക്കെ പറഞ്ഞു. ഞാനറിഞ്ഞിട്ടൊന്നുമില്ല.
തേങ്ങ വീണതായിരിക്കും.
ആ, പിന്നെ ഞെട്ടിയപ്പോ ഞാൻ ഞെട്ടിയ ടൈമില് ഞാൻ ഞെട്ടിയത് ആറ് മണിക്ക് ആറരൊക്കെ ഞെട്ടിട്ട് കിടന്നുറങ്ങി ഞാൻ
ണ്ടായി തോന്നിണ്ട് ട്ടൊ, ഞാൻ ഈ കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോ ചില നേരത്തെൊക്കെ വലിയ ഇരുട്ട് പിന്നെ ആ സമയത്തിന്റെ ആണോ? മഴയാണോ? സത്യം പറഞ്ഞ ഓന്ക്ക് വെളിവില്ല. ആത് അറിഞ്ഞൂടാ. അങ്ങനെക്കെ രാവിലെയൊക്കെ ആവുമ്പോണ് ഇച്ചിരി തണുപ്പ് വരണെ,
ആ, അത് ശരിയാ അപ്പത്തെ എണീക്കാനും തോന്നൂല,
ആ, പക്ഷെ എണീക്കാതെ പറ്റൂലല്ലോ, അപ്പൊ പിന്നെ എണീക്കേണ്ടി വരും. അങ്ങനൊക്കെ, ഞങ്ങള് ലേറ്റ് ആയിട്ട് തന്നെ ണീക്കുള്ളൂ. എങ്കിലും ഞാനയ്ന്റെടെ മൂന്നാല് പ്രാവശ്യം വെച്ച് ണീക്കു. അത് കാരണം ആ, ഇവന്, ഇവന് ങ്ങനെ എണീറ്റ് പാല് കുടിക്കാനും ഒക്കെ ആയ്ട്ടെണീ പിന്നെ ഇവിടെ വന്ന് കെടക്കാ അവിടെ വന്ന് കടക്ക്, എന്റെ കാര്യ ഒന്നും പറയേണ്ട മോനെ. അങ്ങനാക് കങ്ങട് തട്ടീ മുട്ടി ജീവിച്ചു പോണ്.
ഇത് എല്ലാരും പറയ്ന്നെ കേക്കുമ്പോ കല്യാണേ കഴിക്കാൻ തോന്നുന്നില്ല.
ആഹ് അതൊരു അത് നമുക്ക് ലൈഫില് ഭയങ്കരായ് ട്ട് ബോറടിക്കൂല്ലേ? അതായത് ഇങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി ബോറടിക്കൂല്ലേ? കൊറേ സമയം ബാക്കി നല്ല സുഖ സുന്ദരമായ ജീവിതം നമ്മൾ ജീവിക്ക്യോല്ലോ, അപ്പം നമുക്കത് കൊറെ കാലം കഴിയുമ്പം ബോറടിക്ക്യാണെങ്കി ശെരിക്കും പറഞ്ഞാ ജീവിതം ബോറടിക്ക്യൂല്ല. എങ്കിലും എന്നെങ്കിലും നമുക് കത് ബോറടിക്ക്യാണെങ്കില് ഒറപ്പായിട്ടും കല്യാണം കഴിക്ക്യണം. ഉം അതോടു കൂടി ആ ബോറടി മാറും. എന്നെ സംബന്ധിച്ച് കല്യാണം ന്ന് പറഞ്ഞ അങ്ങനെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ നോക്കീട്ട് വല്യ ഗുണവൊന്നു ഇല്ല. അങ്ങനെ, ഊം. പിന്നെന്താ, എവിടെങ്കിലും ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ ടൂർ പോവാറുണ്ടോ?
ആഹ് കഴിഞ്ഞ മാസം പോയിരുന്നു. ആഹ് സ്കൂള് പൂട്ടിയ ടൈമില്. ആഹ്.
ആഹ് ഹാ ഹ് അനിയന് പോയപ്പം ഉം.
അത് ചെയ് ഞമ്മളെല്ലാരും കൂട്യേ അപ്പം ഏഹ് കസിന് അവരെ മോന്, സ്കൂള് പൂട്ടണം അപ്പൊ അങ്ങനെ എല്ലാരും കൂടി ഞങ്ങള്, ഏഹ് ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോയി. ഉം.
അവിടെണ്ടൊ അമ്യൂസ്മെൻ പാർക്കില്?
ഏഹ് ഇവിടെ മലപ്പുറത്താ. ഉം ഉം ഉം പിന്നെ അങ്ങനെ പോയി അടിച്ചു പൊളിച്ച് കൊറേ ആയി നമ്മൾ പ്ലാൻ ചെയ്യുന്നെ ഉള്ളു ആഹ്.
ഇങ്ങനെ മൂന്നാറൊക്കെ, പോൽത്തെ സ്ഥലം
ഇല്ല മൂന്നാറൊന്നും പോയിട്ടില്ല.
ഇതുവരെ പോയ്‌ട്ടില്ല?
ഇല്ല അത് ഞങ്ങ വീട്ടില് അമ്മമ്മ ഇള്ളോണ്ടേ ആഹ് മാ
ണല്ല അവിടന്ന് അത് കൊണ്ടായിരിക്ക്യും.
ആഹ് ഇപ്പ ഞങ്ങളെ വീട്ടിലമ്മ മ്മ ഇള്ളോണ്ട് എവിടെയെങ്കിലും പോണേ അമ്മമ്മാനെ ആദ്യം എവിടേ കൊണ്ടാക്കണം. പ്പം ചെലപ്പം പോവൂല്ല. അങ്ങനെ കൊറ്ച്ച് ആഹ് അമ്മമ്മ വെര്ല്ല. ഏഹ് എത്ര, പറഞ്ഞാലും വരൂല്ല ഇരിക്ക്യാൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
ആഹ്.
അന്നേരം ഭയങ്കര ബുദ്ധിമു ഉം അപ്പൊ എവിടെം പോയി നിക്കൂല്ല അതിനോണ്ട്. പിന്നെ ഞങ്ങക്കത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ ഏടേലും നിർത്താന്നല്ലാതെ ഇതിനായിട്ട് ഇപ്പോ എങ്ങനെയാ പറയാന്ന് വെച്ച്.
പോവാൻ പറ്റൂല, ആഹ് അതെ അത് ശെരിയാ, ഇതൊക്കെ എല്ലാർടെം പ്രശ്നാണ്. എല്ലാ വീട്ടിലും ഇതുപോല്ലെ ഗ്രാൻഡ് പാരൻ്റ്സ്, സഹകരിച്ചില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് വരാണെങ്കി നമ്
ആഹ് അത് ഞാനതായിക്ക്യും. ഞാനൊക്കെ വയസായ ചെൽപ്പങ്ങനെ. എന്നെ കൊണ്ടോയില്ലേ ഞാൻ കച്ചറണ്ടാക്കും
മക്കള് പറയേണ്ടി വരും അമ്മ കൊറച്ചാൾ വീട്ടിലിരി
ആഹ് ഇന്നോട് മിക്കവാറും അങ്ങനെയായിരിക്കും ഇങ്ങനെ തന്നെ അവിടെ ഇരുന്നോന്നറിം
കൊള്ളാം പക്ഷേ ഒരു കണ ക്കിന് അത് നല്ലതാണ് ഐ മീൻ ഒര് ഒരാങ്കിളിൽ നോക്കുമ്പോഅത് നല്ലത ഒരാങ്ക് ങ്കിളില്ലത് കുറച്ച് ഓവറാ ണെങ്കിലും
ആഹ് എല്ലായിടത്തും ഇപ്പൊ ഇപ്പ ഹണിമൂൺ പോകുന്നവര്ടെ കൂടെ പോയിട്ട് അങ്ങനെയല്ല അല്ലാണ്ട് ഉം ഇപ്പോ ഫാമിലി ഫുൾ ആഹ് ഫുൾ ഫാമിലിയൊക്കെ പോകുമ്പോ കൂടെ പോവാ അല്ലാതെ ഭാര്യ ഭർത്താവുമായി പോകുമ്പോ അവരെ സ്വകാര്യത്തിൽ നമ്മള് ഇടപെടേണ്ട
കുറച്ച് സ ഈ ഫ്രണ്ട് ഫാമിലി അവര്ടെ മക്കളൊക്കെ ആയിട്ട് എല്ലാവരും ആയിട്ട് പോകുമ്പൊക്കെ പോവണതാണ് ശരിക്കും നല്ലത് കാരണം വേറെങ്ങും ഓർക്ക് ഒറ്റക്ക് പോകാനൊന്നും പറ്റൂലല്ലോ ഈ പ്രായത്തില് ശരിക്കും പറഞ്ഞാ കൂടെ പോയാ അവർ ക്കന്നെ മൈന്ഡ് റിലാക്സാ അവര് പോവാത്തോണ്ടാണത് അവരങ്ങനെ പോ ഒരാഴ്ച്ചൊക്കെ പോയി അവർക്കൊന്ന് രസാവുമ്പോ അത് ആരും ഈ പറഞ്ഞ ഞ്ഞ പോലെ അയിന് വേണ്ടി മുതിരൂല്ല
ആഹ് പക്ഷെ മുതിരുന്നോര് ക്കാറും ഇങ്ങനെയായിരിക്കും അതാണ് ഇത് ഓരോരുത്തർ പറയും മക്കൾ കൊണ്ടുപോകാഞ്ഞിട്ടാന്ന് പക്ഷെ നമ്മള് കൊണ്ടുപോകാൻ തയ്യാറായാലും ചിലപ്പോ ഇവര് ഓക്കെ ആയിരിക്കൂല
അ ഈ പറഞ്ഞ പോലെ ഈ ഇറങ്ങുന്നവരുടെ അവസ്തേം ഇത് തന്നെ എല്ലാവിടത്തും എല്ലാവരുടെ കൂടെ ഇങ്ങനെ ചാടി ചാടി ഇറങ്ങും
ഉം ഉം ആഹ് അതാടാ താടാ ആഹ് അതാണ് പ്രശ്നം
ഒന്നല്ലേ എന്താലേ യോ എൻ ആഹ് ഓരോരുത്തരൊരേ കാര്യം ഒന്നല്ലെങ്കി അങ്ങനെ ഒന്നല്ലെങ്കി ഇങ്ങനെ
ഇങ്ങ അതെ അതെ അപ്പൊ അങ്ങനെ ആയത് കൊണ്ട് പോവാൻ പറ്റ് എനിക്കാണ് മെയിന് ഇത് എനി ഏഹ് ചിലപ്പോ എനിക്ക് പോവാൻ പറ്റൂല. ആഹ് എച്ചാൽ കഴിഞ്ഞ വട്ടം ഒരു കല്ല്യാണത്തിന് അതുകൊണ്ടല്ലാ അമ്മമ്മ ഉള്ളോണ്ട് കഴിഞ്ഞ വട്ടം ഇപ്പോ എൻ്റെ ഒരു കസിൻ്റെ ഏഹ് കല്ല്യാണം ഉണ്ടായിരുന്നു അപ്പം ബാംഗ്ലൂര് വെച്ചിട്ടായിരുന്നു അന്നപ്പം ആഹ് ആദ്യം ഏഹ് ഇവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പപ്പയും മമ്മിയും ഞാൻ പറഞ്ഞ് ഇങ്ങള് പോയിക്കോളീം എനിക്ക് കുഴപ്പവില്ല എനിക്ക് അന്നേരം എനിക്ക് ക്ലാസ്സുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ക്ലാസ്ണ്ട് അതാണിപ്പം അത് ലീവാക്കാ കുഴപ്പവില്ല എന്നാലും വേണ്ടാന്ന് പറഞ്ഞു അങ്ങ നെ ഇവര് പോയി കല്യാണം ആയതോണ്ട് പോവാതിരിക്ക പ്പൊവരും കുറേ കറങ്ങീട്ടൊക്കെ വന്ന് ന്നട്ട് ഞാൻ പറഞ്ഞു ആഹ് അഹ് അഹ് ഞാൻ പറഞ്ഞ് അതെന്താ പറയാന്ന്
കല്യാണം മാത്രേ പറഞ്ഞുള്ളൂല്ലോ ബാക്കിയൊന്നും പറഞ്ഞില്ലല്ലോന്ന്
ബാംഗ്ലൂര് പോയതാണ് അത് കഴിഞ്ഞിട്ട് ഇവര് വേറെല്ലാം കറങ്ങിയടിച്ച് ച്ച് വന്ന് ഫോട്ടോക്കെ കണ്ട് ഞാൻ പറഞ്ഞു പോയപ്പോ സങ്കടത്തിലയിന്നല്ലോ അവിടെ പോയപ്പോ സങ്കടം ഇണ്ടായില്ലേ ചോയ്ച്ചു ആഹ്
കൊള്ളാം ഉം എന്റെ ഇതുപോലെ ഒരു മാമണ്ട് ഒരു അപ്പൊ പുള്ളിക്ക് ചെറിയ കുട്ടികളാ എട്ടിലൊക്കെ പഠി ക്കുന്ന മൂത്ത കുട്ടി എട്ടില് രണ്ടാമത്തെ കുട്ടി മൂന്നിലാ ആ അല്ല അഞ്ചില് അങ്ങനെ അത്രെള്ളു പിന്നെ ചെറിയ അതിലും വാവായിട്ടൊരു കുട്ടിയുണ്ട് അപ്പൊ. ഇവര് ആ ആ വീട്ടിൽ ഇതുപോലെ വളരെ പ്രായായൊരു ഉമ്മണ്ട് ഈ മാമാടെ ഉമ്മണ്ട് അപ്പൊ ഇവരിങ്ങനെ പൊർത്തൊക്കെ സിനിമക്. ക്കേലെ മറ്റ് ഫ്രണ്ട്സ് ഒക്കെ പോകുമ്പോ ഇമ്മാനെ ഇവി ങ്കിലാക്കണം ആൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഓക്കെല്ല. കൊ ഇനി പോണോന്ന് പറഞ്ഞനി കൊണ്ടോകാൻ പറ്റില്ല ആള്ക്ക് ആള് ഇങ്ങനെ വെറുതേ ഇര്ന്ന്ട്ട്. എനിക്കങ്ങനെ ഒരുങ്ങനെ കൊർച്ച് ഡിസ്ട്രസ്റ്റ് പോലെ ഒരു ഇത് കാണിക്കും കൊർച്ചൊരു മെന്റലി ഇറിട്ടടട്പോലെ അങ്ങനെയല്ല പക്ഷെ ചെറിയൊരു. പ്രായത്തിന്റെ അങ്ങനെണ്ടാവല്ലൊ ചെലര് ആ ഒരു അങ്ങനെയൊക്കെ അങ്ങനെ ആകുമ്പോ പിന്നെ കൊണ്ടോയാൽ അവർക്കും. അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊത്പോലെ ആരെങ്കിലും എവിടെങ്കിലും ആക് ആക്കാ അങ്ങനൊക്കെ പോവലാ എനിക്ക് തോന്ന്ണ് അങ്ങനെ കൊറവാ തോന്ന്ണ് അല്ലെങ്കിൽ ഇതോ പോവുമ്മം മൂത്ത കുട്ട്യ അവ്ടാകും, കൈകുഞ്ഞിനെ കൊണ്ട് കുഞ്ഞു കുട്ടീനെ കൊണ്ടോകാതെ പറ്റൂലല്ലോ ഒരു വയസ് രണ്ട് ഒരു വയസായ്ട്ടൊള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ. അയ്യോ. സമയം, ഞാൻ സമയം നോക്കേയില്ല. ഉം. അങ്ങനെ അപ്പൊ ആ കുട്ടി അപ്പൊ ഈ രണ്ട് കുട്ടികളെ അവിടാക്കീട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഞാനോർക്ക അവര് ചെറുതല്ലേ എട്ടാം ക്ലാസ്സിലെലേലേ ആയിട്ടൊള്ളു. അപ്പൊ ഇങ്ങനെ അവര് ഇത് കാരണം അങ്ങനെ. പോവാം പറ്റൂലല്ലോ അവർക്കൊക്കെ അങ്ങനെ ആലോ കുമ്പോ ഞാനോർക്കും അയ്യോ പാവങ്ങള് അങ്ങനെ കാരണം ആഹ് പിന്നെ ഇതൊക്കെ ഒരു സമയം വരെള്ളു അത് കഴിഞ്ഞാവരും. പോവും എന്നൊക്കെ വിചാരിക്കാം.
അതെ അതെ
പിന്നെ വേറെന്താണ് വേറെ വിശേഷങ്ങള്. ഇനി എന്ത് വിശേഷാന്ന് ചോയ്ക്കാന്ള്ള്, ഫുഡൊക്കെ കുക്കെയ്യോ?
ആ കുക്ക് ചെയ്യോന്നോയ്ച്ചാ അത്യാവശ്യം അങ്ങനൊക്കെ ചെയ്യാനറിയാം വല്ങ്ങനൊ ന്നും ചെയ്യാനറിയില്ല.
ആഹ് കാര്യായ്ട്ട് പിന്നെ അമ്മണ്ടല്ലോ നമ്മളെ ആവശ്യം ഇല്ലല്ലോലേ.
ഇപ്പ പപ്പയാണ് സ്പെഷ്യലൊക്കെ പപ്പയാ ചെയ്യാ
അതെല്ലേ ആഹ് ആഹ് നമ്മുക്കൊരു ബേസിക് സ്കില്ലായിട്ട് പഠിച്ചാ മതി അത്രെ ഒള്ളൂ. കൊർച്ച് ബേസി ക്കായിട്ടുള്ള കാര്യങ്ങള് പർഞ്ഞാ എനിക്കോന്ന്ണ് കുക്കിങ്ങൊക്കെ ഭയങ്കര എളുപ്പാ തോന്നുണ് ണ്ട്എന്റൊ ഒര് അഭിപ്രായത്തിലാണ് എനി ചോയിക്കാണ് അങ്ങനൊക്കെ. ഉം ആഹ് യൂട്യൂബ് ഉള്ളതോണ്ടന്നെ ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം എല്ലാ എല്ലാം ചെയ്യാംപറ്റും പ്രത്യേ കിച്ച്ന്തെങ്കിലൊന്ന് ഒരു ബുദ്ധിമുട്ടിന്റെ ആരോട് നമ്മൾ ചെന്ന്. ചോദിച്ച് നാണം കെട്ട് അയിന്റൊന്നും ഒരാവശ് സാധനങ്ങള് മോടിക്കാൻ പറ്റ്യാല് അതിന് കൊർച്ച് പാത്രങ്ങളും ഉണ്ടെങ്കി സെറ്റാണ് ഇപ്പൊ.
അത് ശര്യാ അതെനിക്കിഷ്ടോണ് യൂട്യൂബ്നോക്കി ചെയ്യാെൻ എനിക്ക് ഭയങ്കര ഇതാണ്.
ആഹ് അതെതെ പിന്നെങ്ങനെ ഒരുപാട് സിംപിളായ് ട്ട്ള്ള ചെയ്യ്ണ ഒരുപാട് ചാനലും ഒരുപാടാളുകളും കൊറെസിംപിൾ റെസിപ്പി ഭയങ്കര ടേസ്റ്റുംആരിക്കും അതൊണ്ടെക്ക നമ് ജീവിച്ചൂന്ള്ളൊരു സുഖം.
അയീര് ന്റെ കൂടെ നിക്ക്ന്നവരെ. പട്ടിണിക്ക്ടൂല അയ്നുള്ളതൊക്കെ അറിയാ. അത്രേള്ളൂ, രസംണ്ടോന്നൊന്നുംഅറീല. ഉം ടേസ്റ്റ്ണ്ടോ ല്ലേന്ന്റീ മം
അങ്ങനെ അയ്യൊ അന്നങ്ങനെ പിന്നേം വെക്കാൻ പോണ് പിന്നേം സമയായി ശരിയാടാ ഓക്കെ
ആഹ് ശരി ശരി അഹ്